ആ ഞാനെയ് അങ്ങട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലാ
ആഹ് അതെന്തേയ്‌ ഇങ്ങളത് ഒന്ന് ക്യാൻസൽ ആയി തോന്നണു
ആഹ് എന്താന്നറിയില്ല
ആഹ് ന്നിട്ട് എന്ത പണി പാത്രം മോറാ?
ആഹ് അതെ അതെ കൊറച്ചുതേ മീൻ വറക്കാനുണ്ട് അപ്പൊ അത് ഇതേ വറക്കുവാ
രാവിലെ എങ്ങനെ ഫുഡ് കൊണ്ടോവലല്ലേ
ആ അതെ അതെ രാവിലെ കൊണ്ടോണം എനിക്കും കൊണ്ടോണം കുട്ടികൾക്കും കൊണ്ടോണം
രാവിലെ എപ്പളാ എണീക്കല്
രാവിലെ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല
ആ ആഹ് ആഹ് അപ്പ കെടക്കാറോ
കെടക്കുമ്പം പതിനൊന്ന് മണി ക്കെ ആവും എല്ലാക കഴിഞ്‌ എല്ലപണി കഴിഞ്ഞ് വരുമ്പ ടി വി കാണല് അങ്ങനെല്ല ചെലപ്പോ വല്ല എന്തെങ്കിലും നല്ല പരിപാടി കാണുമ്പം ചെലപ്പോ ചായൊക്കെ കുടി ടിച്ച്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഇരിക്കും ചെലപ്പോ
ആഹ് എന്നിട്ട് ലീവില്ലേ
ആഹ് ലീവ് കൊഴപ്പല്ല അത്ര വല്യ തിരക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ട് വല്യ പ്രശ്നോല്ല ലീവൊക്കെ എടുക്കണങ്കിൽ അത്യാവശ്യോക്കെ ആഹ് ഇല്ലില്ല അത്യാവശ്യം എടു ടുക്കാം കാരണം നമുക്ക് കുട്ടികളൊക്കെ ഉള്ളോണ്ടേയ് അങ്ങനത്തെ പണി പ റ്റില്ല ഒരുപാട് ഉം കാശിന്റെ പൊറകെ പോയി കഴിഞ്ഞാലെയ് നമുക്ക്‌ പിള്ളേരുടെ കാര്യം നോക്കാൻ പറ്റില്ല ഇതിപ്പ ഇപ്പ സ്കൂളീന്നൊക്കെ തന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു ആ ഇത് വിളി ക്കു അല്ലെങ്കിപ്പൊ ഒരു പനിയൊക്കെ വന്നാലും വേറാരു ഇല്ല നമുക്ക് കൊണ്ടോവാനും ഇതൊക്കെയ് അപ്പൊ പിന്നെ നമുക്ക് ദൂരെ ഒന്നും പോയി കഴിഞ്ഞാ പറ്റില്ല
ഉം എങ്ങനെ ഡ്രൈവിങ് അറിയോ
ആഹ് അറിയും ടുവീലറ്
ആഹ് ആഹ് അപ്പ്
അങ്ങനെയാണ് പോണത് പിന്നെ വേറെന്താ അവിടെ എന്താ വിശേഷം?
ഇവിടെ നല്ലവിശേഷം അല്ല എന്താ
പിക്ക
കൂട്ടാരൊക്കെ അടിപൊളിയായി അറിയുന്ന കൂട്ടാരെന്നെയാണ്
അറിയുന്നവർ തന്നെയാണ് ഓഹ് നേരത്തെ കൂടെ പഠിച്ച കുട്ടികളൊ
ആഹ് അതെതെ ടെൻത് വരെ പഠിച്ചപിന്നെ പ്ലസ് വൺ പ്ലസ് ടു വേറേയിരുന്നു ഇന്നാലും അറിയണവര് തന്നെയ്നിം പിന്നെ ഇവിടെ അടുത്ത്ള്ളതെന്നെ
ആഹ് ഇതിപ്പോ പഠിക്കുന്നത് വീടിന്റെടുത്ത്
ആഹ് അതെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് പോയാ മതി
ആഹ് വീട്ടില് പോവാറില്ലേ അപ്പൊ
ഏയ് ആഹ് ഉണ്ട് ഡെയിലി പോയി വരന്നെയാണ്
ഓഹ് അത് ശരി
ആഹ് ഹോസ്റ്റല്ണ്ട് പക്ഷെ ഞങ്ങക്കിവിടെ അടുത്തായോണ്ട് ഡെയ്ലിപോയി വരാ ഇങ്ങളെന്താ കമ്പനിയിലാണോ വർക്കെയ്യണെ
ആഹ് അതെ അതെ
ആഹ് ഏതാ
അതൊരു അഗ്രി അഗ്രികൾച്ചർ ആഹ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാ
ആഹ് ആഹ് ന്നിട്ട് അവിടെ എങ്ങനെണ്ട് വർക്
ആഹ് അവിടൊക്കെ കൊഴപ്പൊന്നൂല്ല വല്യ കൂടെള്ളവരൊക്കെയ ആണെങ്കിലും ഞങ്ങടെ ഉം
ഫ്രണ്ട്ലി ആണ് ആഹ് അവടെ ആദ്യ തന്നെ അഒടെയാണോ ജോയിൻ ചെയ്ത്ണ്?
അല്ല ഞാനാദ്യം ഇൻഫോ പാർക്കിലായിരുന്നു കല്യാണത്തിന് മുന്നിലക്കെ വർ
ആഹ് ആഹ് കൊച്ചിയാണോ? ആഹ് അവടെ അതെന്ത് സംഭവം മീൻഫോ പാർക്ക്?
അത് ഐ ടി പാർക്കാണ് ഇപ്പം മറ്റേ തിരുവനന്തപുരത്ത് ടെക് നോ പാർക്ക്ല്ലേ ഏഹ് ടെക്നോ പാർക്കും തക്കെ ഫുള്ള ഐ ടി ഫീൽഡാണ് ഫുള്ളായിട്ട്.
ആഹ് ആഹ്.
അവട പിന്നെ ഉം അത് മറ്റേ എന്താ പറയാ നമ്മടെ അമേരിക്ക അങ്ങനെ പൊറം രാ ങ്ങൾടെ ഹേ ഇതാണ് ചെയ്യ്ന്നത് അവരടെ.
ക്ക് എന്തക്കെയാ വർക്ക് വെര്ല്?
എവ്ടാ അവിടയാണോ ഇവിടയാണോ ഇപ്പള്ള ഓഫീസ്? ഇപ്പെല്ലാ ഏഹ് ഇതേ സോ ഓരോ സോ റ്റയറ്കള്ണ്ടല്ലോ അതൻസരിച്ചിട്ടാണ് അതില് ഏഹ് നമുക്ക് ടൈപൈയ് തൊട്ക്കാനും അതിനാത്ത് നിട്ട് ചെയ്യാന് അല്ലാതെ നമ് മ്മളായിട്ട് പണിയെട്ക്കണ്ട എല്ലാം അതിലേക്ക് ചെയ്ത് കൊടുത്താ മതി.
എന്ത് വർക്കാണ് അങ്ങനെ ചെയ്യ പറിമ്പോ?
ആഹ് നമുക്ക് ഓരോ ഫണ്ടുകള് വരുന്നതും അങ്ങനെക്കെ.
ആഹ് ആഹ് സീനിയർ അക്കൗണ്ടന്റ് തെര്ണ വർക്കാണോ?
ആഹ് അതെ അതെ.
ആഹ് അല്ല ഭാവില്
ആഹ് ഹാ പണിയെട്ക്കണ്ടി വരില്ല പണി എട്
ആഹ് അതെ അതെ അതാ ചോയ്ച്ചെ സീനിയർ അക്കൗണ്ടന്റ് ആണോ ചോയിക്ക. പണി എട്പ്പിക്കണങ്കി കൊർച്ച് പണി എട് ക്കണം നല്ല പണിണ്ട് ആഹ് നല്ല പണിണ്ട് നല്ല ഹാർഡ് വർക്കെയ്യണം.
ആഹ് ഇപ്പ തന്നെ പഠിക്കാൻ നന്നായിട്ട്ണ്ടാവില്ലേ?
ആഹ് നല്ലോണ്ട് ഒന്ന് പഠിക്കണന്നൊക്കെ. ഇട്ക്കണ കാര്യങ്ങളൊക്കെ മനസ്സ്ലാവും നമക്ക് എല്ലാതും. മൻസ്സിലാക്കാൻ പ്രശ്നല്ല പക്ഷെ പ്രശ്നം വര്നത് ഇത് കൊറേണ്ട് പഠി കന് നമ്മളെല്ലാത്തും പഠിച്ച് പഠിച്ചെത്തണം കൊറേയ്ണ്ട്. ഇപ്പോ നിങ്ങ ങ്ങള് ബീക്കോമല്ലേ? ഇങ്ങക്ക് ങ്ങക്ക് ഏത് തേഡ് സെമസ്റ്ററ്ല് ഒരു കൊസ്റ്റ്ൻ വര്ണ് ണ്ട്. അത് ങ്ങൾതൊക്കെ ഞങ്ങൾ പഠി പെണ്ണ്ങ്ങളെ ബികോമിന്റെ എല്ലാതും ഫുള്ള് കവറെയ്യ്ണ്ട്. മാക്സൊക്കെണ്ട് അപ്പോ ഇങ്ങ ക്ക് പതിനഞ്ച് മാർക്കിന് വര്നൊരു കോസ്റ്റ് ഞങ്ങക്കൊരു മാർക്കിന. അതക്കെന് ഡിഫറൻസ്.
ആഹ് ഉം ളേ ഇങ്ങ ഇൻ പ്പ എങ്ങനെ പഠിക്കാനായി മറ്റേ പ്ല പ്ലസ്റ്റൂനൊക്കെ എത്ര ശതമാനം മാർക്ക് ണ്ടാര്ന്നു?
ക്ക് നയന്റ്ററി ഫോർ ണ്ട് ന കൊമേസ് ആയിര്ന്നു.
ഏഹ് കൊമേഴ്സ് ആഹ് മറ്റേ പത്താം ക്ലാസ്സിലോ?
പത്താസില് ഫുള്ള്ണ്ട്.
ആഹ്
ആഹ് ഞാ ഇതിന് വാണ്ടീട്ടാണ് കോമേഴ്സെട്ത്തത്.
ആഹ്
ഉം അതാവുമ്പോ പിന്നെ ഒന്നും കൂടിം ന്നാലും സയൻസെട്ത്താലു ഒക്കെ കണക്കെന്നണ് പ്പോ സയൻസ്. പൗതികുട്ട്യളുംസയൻസണ് ക്ലാസില് എവിടെ എന്തായാലും നമ്മള് പഠി ക്കണം അത്രേ ഒള്ളും.
ആഹ് അതെ അതെ.
അതെ ഉം.
ഇപ്പൊ എന്താ പറയാ എന്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോ തന്നെ ഞങ്ങളൊക്കെ ഏത് ക്ലാസ്സിൽ പഠിച്ചതാണ അവർക്കൊക്കെ ഇപ്പോഴാന്ന് വെച്ചാ ഇപ്പൊ എ ട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനൊക്കെ പറഞ്ഞു ക്കൊടുക്കണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറ്റേ ചാറ്റ് ജി പിറ്റി, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം ആ നമ്മൾക്ക് നേരെ ആ ഏ ഒരു മിനിറ്റ് ടാ ഞാൻപ്പ പറഞ്ഞരാട്ടോ എന്ന് പറഞ്ഞിട്ട് പർഞ്ഞു കൊടുക്കാൻ പറ്റോളൂ നമുക്കൊന്ന് നോക്കണം. അല്ലാതെ സ്വന്തായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അങ്ങനത്തൊരു ബു ക്കെല്ല ഇപ്പ അവർക്ക് ആ അതില്ല ഇപ്പൊ സത്യം ഇപ്പഴ്‌ത്താ ആ എൻക്ക് തോന്ന്ണെ ആഹ് അതെ അതെ ഒര അഞ്ചാം ക്ലാസ് ലൊക്കെ പഠിക്കിന്നത് വരെ നമുക്ക് പറ്റും. കണക്കൊക്കെ ആണെങ്കിലും അഞ്ചാം ക്ലാസ് വരെയൊക്കെ കൊഴപ്പണ്ടായിരുന്നില്ല. ഞാൻ നോക്യോര്ന്നു ഇടക്കെക്കെ. പക്ഷെ ഇപ്പനിക്ക് ഇപ്പ ഞാൻ ആ ഇ അവരെ സി ബി എസ് ഇ ആയിരുന്നു. ഈ വർഷമാണ് മൂത്ത ആളെ ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് സ്റ്റേറ്റിലോട്ട് മാറ്റ
സ്റ്റേറ്റിലേക്ക് ആ.
അങ്ങോട്ട് മാറ്റി അപ്പൊ വ് നമുക്ക് സി ബി എസിൽ ഭയങ്കര നല്ല ഭയങ്കര സ്റ്റാന്റേഡാ നമുക്ക് അത്രയും പറ്റൂല.
അയ്ന്നൊക്കെ വന്ന് പിന്നെ സ്റ്റേറ്റ് ക്ക് വരുമ്പോ തീര തോന്നൂല. അവ്ടെ പിന്നെ അത്യാവശ്യം ഒന്നാമത് സി ബി എസ് ഇ പഠി ക്ക്ണ നല്ലതാണ് കാരണം നമക്ക് ആ ഒര്
ത്തി ആ സ്റ്റാന്റേട്. അപ്പ ഇപ്പോ ഞാനൊക്കെ സാധാ സ്കൂള് പഠിച്ചു വരണം അപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും അങ്ങനെ പൊട്ട ഇംഗ്ലീഷൊക്കെ പറയുമ്പോ പറയും പക്ഷേ അമ്മ ഇത് എന്തോന്നാ അമ്മേ ഈ പറയണത്. ആഹാ അമ്മക്കൊരു സ്റ്റാന്റേടായിട്ട് സംസാരിച്ചൂടെ അമ്മ പൊ ഗ്ലീഷ പറയണെന്ന് പറയും അപ്പ നമ്മള് നമു ക്കറീലല്ലോ പക്ഷേ അവർക്കത് പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക്ത് തനിയേ കിട്ടി. ആ ഇംഗ്ലീഷിന്റെറെ അതായത് അത് ഗ്രാമറാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഒന്നും പറഞ്ഞു കൊട് ക്കേണ്ടി വരാതെ തന്നെ അവര് തനിയെ പഠിച്ചു.
നമ്മളാണ് ഈ ഗ്രാമർ അത് ഇതൊക്കെ പർഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയി ക്യാത്ക്കെ നമ്മളെ മാതൃഭാഷ പോലെ പഠിക്കണം. എന്നാലുള്ളതൊരു
പർഞ്ഞ് പർഞ്ഞ് അവർക്ക് തെറ്റുന്നില്ല.
ആ അങ്ങനെ മാണം അല്ല അവിടെ സി ബി എസ് ഇ പഠി ച്ചാലുള്ള ഗുണം അതാണ് നമുക്ക് അതിന്റെ ഒരു സ്റ്റാന്റേട് ഇണ്ടാാവും. പിന്നെ കൊറ പഠിച്ചും ശീലം ഇണ്ടാകും പക്ഷെ കേരള സിലബസ്ക്ക് വരുമ്പോ അങ്ങനെ ഒര് ഇതില്ല. അവ്ടെ പിന്നെ ഗവൺമെന്റ് ആയോണ്ട് എല്ലാ തരത്തിലുള്ള കുട്ടികളുമായി പിന്നെ അങ്ങനെ ഒരു ഇതായിരിക്കും. മ
ഇപ്പൊ പേടിയ ഇങ്ങനെ ഒരു കെട്ടഴിച്ച് വിട്ട പോലെ ആൾക്ക്.
ആഹ് പുതിയൊര്ത്ക്ക് വന്നതല്ലേ?
ആ അതെ അതെ വന്ന് കഴിഞ്ഞ് ഭയങ്കര വിശേഷം പറയാനാണ്. തന്നെ ഇവര്ടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സംസാരിക്ക്യാൻ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ ഇപ്പം സ്കൂള് ചെന്ന് കഴിഞ്ഞപ്പോ അമ്മേ എല്ലാർക്കും ഫ്രണ്ട്സാ എല്ലാർക്കും അങ്ങട് ഇങ്ങട് സംസാരിക്കാം
ഒരു ആഹ് ഒരു ഫ്രീഡം കിട്ടിയ പോലെ ആയിരിക്കുല്ലേ അവിടെ ഒരു ഫുള്ളൊരു റെസ്ക്റ്റ്ഡും ഒക്കായി ഉം
അതെ അതെ പിള്ളേര് ഭയങ്കരായിട്ട് ആഘോഷിക്കാണ് പിന്നെ പിള്ളേരും മറ്റേ മോൻ അവിടെ തന്നെ സി ബി എസ് തന്നെയാ എയ്നെ മാറ്റിട്ടില്ല അവൻ അഞ്ചാം ക്ലാസിലേ അപ്പൊ അവന് ഇതുപോലെ ഒരു എട്ടാം ക്ലാസിലേക്ക് കാരണം നമുക്ക് ഫീസ് ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു
ഉ ഉം
എന്നച്ചാ നമ്മശക്കത്താ അല്ലെങ്കി അതുപോലെ കാശ് വേണം നമ്മള് സാധാരണക്കാർക്കൊക്കെ
താങ്ങൂല ഞാനും ഗവൺമെന്റ് സ്കൂൾ തന്നെ ആയിരുന്നു പ്ലസ് ണ്ണും പ്ലസ്റ്റും ടെൻത്തും ഒക്കെ
ആഹ് ആഹ് ഞാന്ങ്ങനെ നമ്മള് നമ്മക്ക് ഇംഗ്ലീഷൊ സംസാരിക്കാനായിട്ട് നമുക്ക് അത്രയും ഒരു ഇതില്ലാത്തത് കൊണ്ട് ഇപ്പൊ എന്തൊക്കെ പർഞ്ഞാലും ഒരു ഇന്റർവ്യൂന് ചെന്നിരിക്കുമ്പോഴൊക്കെയാണ് നമ്മള് അല്ലാതെ ചുമ്മാ ഒരു ഇംഗ്ലീഷ് പർഞ്ഞ പിടിച്ച് നിക്കാനല്ലാതെ ഒരു ഇന്റർ ന്റർവ്യൂനൊക്കെ ചെല്ലുമ്പോ നമുക്ക് അത് ശരിക്കും നമുക്ക് മനസ്സിലാവും നമ്മൾടെ ഒരു
നെലവാരം ഇപ്പൊ പിന്നെ അധികം പോരൻസ് അങ്ങനെ തന്നെ ചെയ്യ്ണെ ഏഴുപേരെയോ എന്താ സി ബി എസി അതാകുമ്പോ പിന്നെ വെല്യ തു പോലെ നമുക്ക് അത്യാവശ്യം ഒരു ഇത്ണ്ടാകും ഒരു മെച്ച്യോട ആയി പിന്നെ അങ്ങനെ എട്ട്ന്നാവുബോ ഒരു കോ പണ്ടാവൂലാ ആഹ് പിന്നെ പ്ലസ് വൺ പ്ലസ്‌ ച്ചോക്കെ അഡ്മിഷൻ ഇട്ക്കണെങ്കിലും ഒക്കെ സ്റ്റേറ്റനെല്ലേ നല്ലത്
അതെ അതെ അതെ ഇപ്പൊ നമ്മള് ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് പിന്നെയും നമുക്ക് അല്ലെങ്കി കണ്ടിന്യൂ അങ്ങോട്ട് തുടർന്നു പോകാൻ പറ്റില്ല പത്തില്ല അതുകൊണ്ടാ പിന്നെ മാറ്റിയത് ഇവരുടെ അവിടെ പ്ലസ് വൺ പ്ലസ്റ്റൂനൊക്കെ നല്ല ഫീസാ
ഫീസ് വരും അയ്നോക്കെ നല്ലോം കി ഉം ഉം എന്നാ ഓക്കെ
ന്നാ ശെരി വിളിക്കാം പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ